ആഹ് ഇണ്ട്ണ്ട്
ആഹ് നല്ല വർത്താനം
ആഹ് ഇല്ലേ കിടക്കാൻ പോണൊള്ളൂ കൊറെ ദിവസായല്ലോ വിളിച്ചിട്ട് ഞാന് വിചാരിക്കും ഇന്ന് എന്താ വിളിക്കാത്തെ വിളിക്കാത്തെ വച്ചിട്ട് എന്നോ
പിന്നെ
ക്കണം വിചാരിക്കു അങ്ങനെ ഓരോ തെരക്കായിട്ട് അങ്ങനെ പോകും
അതന്നെ ഇബല സ്കൂൾക്കർ ഞ്ഞയ്ക്ക് ക്കലും മദ്രസക്കർണ്ണയക്കലും ഓലോതും ഒക്കെ വാട കഴിയുമ്പോത്തിന്
ആഹ് സ്കൂള് തൊറന്നാ പിന്നെ ഒരു തിരക്കല്ലേ
ഉം പെരേല പണിയും
എല്ലാത്തിൽ കൂടെ ആയിട്ടല്ലേ
ഉം ഇപ്പ ചെറിയൊരു ഒഴിവ് ഓല് രാവിലെ ഇപ്പം ചോറും കറിയൊക്കെ വേഗം ആകും സ്കൂ സ്കൂള്ക്ക് കൊണ്ട് പോകാൻ ഇല്ലോണ്ട്
ആഹ് ആഹ്
അയിന്റെ പണിയങ്ങട്ട് കഴിഞ്ഞിട്ടു
ആഹ്
നിങ്ങൾതെ നേരത്തെ ആവോ
ആഹ് സ്കൂളി പോകണനേ നേരത്തെ ചായെം കടിയൊക്കാവും ചോറും കൂട്ടാനൊക്കെ ആകും കുറച്ചു നേരം വൈകും ഉം ഇപ്പൊ കൂട്ടികളൊക്ക ഒറങ്ങിയോ ആഹ് ആഹ് പിന്നെ വേറെന്തെക്കെ വർത്താനം വിളി ക്കലില്ലേ വിളിച്ചിരുന്നില്ലേ
ആഹ്
ആഹ് ആഹ് അപ്പൊ രാത്രിയ വിളിക്കല്
ആഹ് രാത്രി വിളിക്കല് നമ്മളിപ്പൊ കൊറയായില്ലേ കണ്ടിട്ട്
ആഹ് കണ്ടിട്ട് ഇപ്പൊ വരിലില്ല ഇങ്ങട്ട് വരലില്ലേ വീട്ടിക്ക് വര വരവ് കുറവാ
കുറവാ ഇപ്പഇവർക്ക് സ്കൂളും മദ്രസ ഒക്കെ ആയോണ്ട്
ആഹ് ആഹ് ആഹ് ഇപ്പൊ ഒഴിവിന് വന്നിരുന്നില്ല അന്നും കാണാൻ പറ്റില്ല സ്കൂൾ പൂട്ടലിന് വന്നിരുന്നില്ലേ അപ്പ കാണാൻ പറ്റില്ല
ആഹ് ഞങ്ങള് അതിന്റെ ഇടേല് ഒന്ന് ട്രിപ്പോയി
അതെ എവിടക്കാ പോയത് ആ ഊട്ടിക്കോ
തേക്ക്
ആഹ് ആഹ് ആഹ് അന്ന് ഞാൻ ഞാൻ സ്റ്റാറ്റസ് കണ്ടിരുന്നന്ന് നിങ്ങൾ ഫോഫോട്ടോസ് ഒക്കെ കഴിഞ്ഞ കണ്ടിരുന്നു അപ്പോ പിന്നെ എന്തക്ക് അങ്ങനെ പോയി എല്ലാരും കൂടൊയിരുന്നു പോയിരുന്ന അല്ലെ
ആഹ് എല്ലാരും പാട് പോയതേന് ഞമ്മളെല്ലാരുംപാടരു സം പോയാമതിലെ രസൈക്കാരം
ആഹ് രസൈക്കാരം അതന്നെ ഇനിപ്പ അങ്ങനെ ഒ ഒഴിവുള്ളപ്പോ എല്ലാരും കൂടെ സംഘടിപ്പിച്ച്ട്ട് നമുക്ക് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാം
ഉം ഐന് നമ്മള് ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ പറയണം
ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്കന്ന് പ്ലാൻ ചെയ്യ രസ്യക്കാരം എല്ലാരും കൂടി പോണത് ആഹ് ഹ ആ ആ ഒര് ഒരു ഒരു ദിവസത്തെ ട്രിപ്പ് പോയാതില്ലോ രാവിലെ പോയി വൈകിട്ട് നിക്കണംന്നപ്പോ വീട്ടിലിന്ന് ഒരു സമ്മതിക്കൂല നമ്മള് കുടുംബക്കാര് ഒന്നില്ലാ ആ അപ്പൊ പോയി വരുന്ന എവിടെയങ്കിലൊക്കെ രാവിലെ പോയിട്ട് വൈകിട്ട് എത്തുന്ന രീതിയില് എവിടക്കെങ്കിലൊക്കെ ഒന്ന് നമുക്ക് പ്ല ആ പ്ലാൻ ചെയ്യായിരുന്നു ഫുഡ് ഒക്കെ വീട്ടിരുന്നു ഓരോരുത്തർ ഓരോരുത്തര് കൊണ്ട് പോയാൽ മതില്ലോ ര ഓരോരുത്തർ ഓരോ ആ എന്നിട്ട് പിന്നെ അങ്ങനെ എല്ലാരും ഒന്നിച്ചിന്ന് അങ്ങനെയൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം ട്ട ആ ആ ഈ ഗ്രൂപ്പിലൊന്ന് സംസാരിക്കണ്ടു
ആഹ ഞാൻ പറയണ്ട്
ആഹ ആഹ് ആ ആ അ സാധനങ്ങൾ കൊട്ടുന്നിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാലോ അപ്പൊ അതിന്റെ പുറത്തന്ന് പുറത്ത് പോയിട്ടൊന്നും ഹോട്ടലിൽ പോയിട്ടൊന്നും കഴിക്കണ്ടല്ലോ അങ്ങനെ ആകുമ്പോ ആഹ ഒരു വണ്ടിയുടെ പൈസ മാത്രല്ലേ വരുള്ളൂ
ഉം അത് മാത്രമേ വരുള്ളൂ ഞമ്മക്ക് ഗ്രൂപ്പിലൊക്കെ ഒന്ന് പറഞ് നോക്കാം
ആ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടെ നമ്മുക്ക് അതിനെ പറ്റി ഒന്ന് ഇതാക്കാം അങ്ങനെ ഒരു പ്ലാനിടാം ഇനിയിപ്പോ ഒരു അവധി ഉണ്ടാവുമ്പോഴേ കുട്ടികളും നമ്മളെ കൂടെ അവരും വരും എന്തായാലും ഇനി വന്നാലും വന്നീല് ഏ
പക്ഷന് എന്നാ അയില് നോക്കല്ലേ
ആ അയില് നോക്കാം ആ ഓണവെക്കേഷന് നോക്കാം.
കുട്ടികളെ പരീക്ഷയും കാര്യങ്ങളും
ആ ആ ഉണ്ടാവും അതന്നെ ആഹ് അത് കഴിഞ്ഞിട്ടേ അതാ നല്ലത് ഓണം വെകേഷന് നോക്കാം ഉ
പിന്നെ നിങ്ങള അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞോ?
ആ എന്റെ അനിയതീന്റെ ആ കല്യാണം കഴിഞ്ഞ് അനിയത്തിന് എന്റെ മൂ മൂത്തുമ്മടെ മോളുണ്ട് കല്യാണം കഴി എന്നോട് ഒരാള് ചോദിച്ചിനു കാര്യം നോക്കണ്ടോന്ന് ക്കെ നിങ്ങള അവിടെണ്ടാ ആരെങ്കിലും ചെക്കന്മാര് നോക്കുന്ന?
ഇൻ്റെ ആങ്ങളൊണ്ട്
അതെ ആക്കെണ്ടല്ലേ ആഹ് ആ ഞാനും ഫോട്ടോ അയച്ചരണ്ട് പറ്റൊന്ന് നോക്കി ഓൾക്ക് കല്യാണം നോക്കണ്ട് ഉം ഉം ആഹ് അപ്പ ഞാൻ പ
പിന്ന ഓളെന്താ പഠിച്ചാ?
ആഹ് പഠിപ്പൊക്ക കഴിഞ്ഞിക്കണ്
ആഹ്
ബി ഫാമൊക്ക കഴിഞ്ഞിക്കണ് ഇപ്പ ജോലിയൊക്ക ആഹ് ജോലിയുള്ള നല്ല ജോലിയുള്ള ചെക്കനെ വേണച്ചിട്ടാണ്
ആഹ് അത് ശരി
ഇപ്പത്തെ പെൺകുട്ടിഓള്ക്ക് ആഹ് നല്ല ജോലിക്കൊള്ള ചെക്കന്മാരു വേണോല്ലോ എങ്ങനെയെങ്കിലും ഒന്നും പറ്റൂലല്ലോ വീട്ടാര് കണ്ടുപിടിക്കണംന്ന് അവർക്ക് പറ്റൂല്ലല്ലോ ആഹ് നല്ല ജോലിയൊള്ളവരൊക്ക വേണ്ടേ ഉം ഉം ആങ്ങളൊക്കെ എന്താ ജോലി എവിടേണ് ഗൾഫിലാണോ?
ഉം
ഉം ഉം പറയാഅവൾടെ എടുത്ത് ഏഹ് എന്താണ്
ഓ അല്ലേ ഓന് അവടെ ഒര് സ്ഥാപന ത്തില് ഓഫീസ് ഇവിടത്തെ ഓഫീസില്
ആഹ് ആഹ് വർക്ക് ചെയ്യുന്നില്ല ആഹ് ആഹ് കു കുട്ടിക്ക് ഗൾഫിള്ള ചെക്കൻ വേണച്ചിട്ടാ ഓൾക്ക് ഗൾഫില് ജോലി നോക്ക്ന്ന് വെച്ചിട്ടൊക്കെയാണ് ആഹ് അങ്ങനത്തെ ചെക്കന്മാര് മതീച്ചിട്ടാ ഏഹ് നാ
ഇപ്പല്ലോലക്കെ അങ്ങനെ തന്നെ ആയി ജോലി നോ
ഓഹ് ഓഹ് ആഹ് ഓൾക്ക് ജോലി നോക്കണം അപ്പൊ ചെക്കന് ഗൾഫിലുള്ള ആണെങ്കിലല്ലേ പറ്റു റ്റുള്ളൂ അങ്ങട്ട് പോവാനും അങ്ങട്ട് ജോലി നോക്കാനെങ്കിലൊക്കെ ഗൾഫിലുള്ള ചെക്കന്മാരും വേണ്ടേ
ആഹ് അതെ
ആഹ് അത്
ഇപ്പ ഇനി കുട്ടികള് പഠിച്ചാലും ഓൽക്കയിനനുസരിച്ചില്ലേ വേണം
ആഹ് വേണം ഇപ്പൊ ഒരു കുട്ടികക്കും കുട്ടികൾക്കും ഇല്ലല്ലോ ചെക്കന്മാര ഇത്രേം വലിയ പഠിപ്പ പെൺകുട്ടികൾക്ക് ആഹ് അപ്പ പിന്ന ഓൾക്ക് അതിനനുസരിച്ച് ചെക്കന്മാരെ കിട്ടിയെങ്കില് തന്നെ അവര് സമ്മ ക്കോള്ളു
ഞമ്മളൊക്കെ കെട്ടിച്ചീനി അന്ന് ഏതായാലും മതിയേനി നാട
ആഹ് അതന്നെ അതിപ്പ നമ്മോട് ചോദിക്കൊന്നുംല്ലല്ലോ ഓര് ഒറ പ്പിക്കുവ ആട്ട് നടത്തും അതന്നെ
അത് തന്നെ പെരക്കാര സമ്മതത്തിന് അങ്ങനെയൊണ്ട്
ആഹ് പെരക്കാര് ആ സമ്മതിച്ച നമ്മളും അങ്ങട് സമ്മതിക്കന്നെ വേറൊന്നും നോക്കലില്ലല്ലോ ഇപ്പ ഇപ്പ ചെക്ക അന്നൊക്ക ചെക്കന്മാർക്ക് പറ്റുവോന്ന് അറിയേണ്ടുള്ളൂ ഏഹ് പെൺ പെൺകുട്ടിക്ക് പറ്റിയന്നൊന്നും ഇല്ല ചെ ചെക്കന്ക്ക് പറ്റിയാ ആ പറ്റി ആ കല്യാണം ശരിയായി ഇ
പണ്ടത്തെ ആട്ടില് എത്രോ പ്പ മാറ്റം വന്നണു ഇപ്പൊ
ആഹ് മാറ്റം വന്നേക്കണു
ഉം പിന്നെ ഇപ്പത്തെ കല്ല്യാണം മുട്ടായി കൊടുക്കലോ
ആഹ് ഒരു കല്യ ഇനിയിപ്പൊ കല്യാണം ശരിയായി വെക്കാ അപ്പോ ഇപ്പൊ ഒരു കല്യാണം രണ്ട് കല്യാണന്നല്ലല്ലോ നാല് അഞ്ചി സമുന്നെ തൊടങ്ങും കല്യാണം പരിപാടിയാളൊക്കെ. ഇതൊക്കെ നാലഞ്ചിസത്തെ കല്യാണല്ലെ അതന്നെ ചെലവും കൂടുതലാണ് ഇപത്തെ കല്യാണത്തിന് ഒക്കെ കൂടുതലെന്നെ ബബ ബസ്വർണ്ണം കൊടുകൽ മാത്രേ കുറച്ച് കൊറവൊള്ളൂ ഇപ്പ വില കൂടിയ കാരണം ബാക്കിയുള്ള ഒക്കെ കൂടുതല അതിപ്പോ അതിപ്പോ വല്ലാതെ ആരും ചോയി ക്കലില്ല
ഉം ഉം ച ഇപ്പയ്നെ ആണുങ്ങകും പെ കെട്ടണെങ്കിൽ എന്തൊരു ചിലവാ.
ആഹ് അതന്നെ നല്ല ചെലവ ന്നെയാണ്.
ഉം
വേറെന്താക്കെ വർത്താനം? എപ്പളാ കെടക്കാൻ നേരം വെഴ്കോ?
ഏ ഏ നേരെ ഇഞ്ഞിപ്പൊ ഇവല് കളിയാണാൻ മാണ്ടി നീച്ചും ഇപ്പൊ.
ആഹ് മോള് നീക്കുവല്ലോലെ അപ്പൊ?
ഉം പത്തരക്ക് കളി ഇണ്ട്.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കെടക്കും ഓ പിന്നെ ആഹ് ഒപ്പ ഇരിക്കൊന്നുല്ലല്ലോ ഓള് ഒറ്റക്ക് ഇരുന്ന് കാണുവോ?
ഓളെപ്പ കൊറച്ചേരൊക്കെ കാണും.
ആഹ് ആഹ് ഉപ്പരിക്കൂല്ലേ?
ഉം പിന്നെ രാവിലെ മദ്രസ് പോവാണ്ടാവും സുബയിക്ക്.
പിന്നെയ്യോ ഓർക്കൊഴിച്ചിരുന്ന് കണ്ടാൽ നേരം വെളുത്ത് നീക്കാൻ മടിയാവും.
ഉം അതാല്ലത് ഞാ പറയും മദ്രസ് ഒഴിവാക്കാൻ പറ്റൂല വേം പൊയിക്കോണ്ടി പറയും.
ആഹ് ഇപ്പ ഇന്നാള് ഇപ്പൊ ഏതോ ഒര് വോയിസ്‌ കണ്ടു ഉസ് തായിനോട് അർജന്റീനന്റെ കളി. കളി ഇണ്ട് ലീവൊടുക്കോ ചോദിക്ക്ണത് അത് കേട്ട്. ഉസ്തായിനോട് ചോദിക്ക്ണ ഒരു വോയിസ് കേട്ടിന്നു. ഏഹ് ആഹ് എല്ലാരും. അയിന്റെ ട്രോള ആക്കിയിന്ന് അത് ശരിക്കുള്ളതന്നേണാവൊലേ? വെർതെ അത് കു ആഹ് വർത്താനം കേക്കുമ്പോ ശെരിക്ള്ളെത് പോലെ തോന്ന്ണ്ട്.
അല്ലെങ്കി അതൊക്കെ ചോദിച്ചാലോ?
ആഹ അതൊക്കെ ഉസ്സ് താദിനോട് ചോദിക്കാ കളി കാണാനും ഇ നേരത്തെ വി ടോഎന്നൊക്കെ ചോദിച്ചപ്പോളോ.
ഉം ആഹ് അതന്നെ.
ഉം ഉസ്താത് ഐക്കൊപ്പർത്തെ മറുപടിയാ പറഞ്ഞത്.
ഓരോ കാലം. കുട്ടിയാളയ്ന് പോവുലാ പറഞ്ഞ്ണ്ടാവെയ്.
ആഹ് അതെന്നെ മദ്രസേ പോവു ല പറഞ്ഞ് വാശി പിടിക്ക്ണ്ടാവും. അപ്പൊ ലി ലീവ് ചോയിക്കട്ടെ പറയ്ണ്ടാ വെയ്.
ഉം ഇതന്നെ.
നേർത്തെ നേർത്തെ വിടാൻ പറയാ സമ്മയിപ്പിക്കാന്നൊക്കെ പറഞ്ഞി ട്ട് വെരേന്ന് പറഞ്ഞയക്ക്ണതേക്കാരെയ്.
ഉം അയന്നെ അങ്ങനെ പറഞ്ഞാണ്ട് ഇറ്റ ഇന്ന് മദ്രസ്ക്കും സ്കൂൾക്കും പോവാതവിടെ. വേം പോയി കുത്തിർന്ന് കാണലും.
ആഹ് അതന്നെ ഇപ്പൊ ചെക്കന്മാരൊക്കെ ആണെങ്കി. എവിടെയെങ്കിലൊക്കെ പോയിരുന് ഒന്നിച്ചിരുന്ന് കളിയാണു എന്തായാലും പോ ഒറ്റക്കിരുന്ന്. കാണുമ്പ വല്യ രസല്ല്യല്ലോ? എല്ലാരും കൂടി കാണ്പഴല്ലെ അതിന്റെ രസം. ഈ ചെക്കന്മാരൊക്കെ. എവിടെങ്കിലു ഒക്കെ പോയിട്ടോ ഒന്നിച്ചിരുന്നിട്ടന്നെകാരം കാണ.
ആ അതന്നെ അതാണ് ഇഞ്ഞിപ്പൊ ഫൈനലൊക്കെ വരുമ്പോ നോക്കണ്ട.
ആഹ് നോക്കണ്ട അപ്പൊ ആ സ രാജ്യത്ത് ഇത്ര ആഘോഷം ഇണ്ടാവൂലേ ഞമ്മടെ നാട്ട ഇതാണല്ലോ വല്യ ആഘോഷ ആഹ് ആ ആ വേ ഇള്ളത്ത് മുഴുവൻ പൊടിക്കല് നമ്മുടെ നാട്ടിലാണ് അവരെ നാട്ടിൽ ഇ ഇതോ ഇതി ആ ആഹ് ആയിക്കോട്ടെ അയിക്കോട്ടെ